ആ കേൾക്ക ക്കുന്നുണ്ടോ
കേക്ക്ന്നുണ്ട്
ആ ആ എന്തൊക്കെയുണ്ട് ഉ
ഹലോ
ആ കേൾക്കുന്നുണ്ടോ
ആ കേൾക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട്
ആ ആ ഞാൻ കേരളത്തിനെ പറ്റി അറിയാമോന്ന് അറിയാനാ വിളിച്ചത്
ആ കേരളത്തിനെ കുറിച്ച് അറിയാം കേരളം കൊടുത്ത എല്ലാ മലയാളിസിന്റെയും ജില്ലയാണല്ലോ കേരളംന്ന് പറയുന്നത്
അതെ അതെ മലയാളം സംസാരിക്കുന്ന ഒരു ഒരു സംസ് സ്ഥാനമാണല്ലോ കേരളം
ആ ആ
തൊള്ളായിരത്തി അമ്പത്താറ് നവംബർ ഒന്നിനാണ് ഈ കേരളം രൂപീകരിച്ചത്
ഓക്കെ ഓക്കെ
ഉം അതിന്റെ തലസ്ഥാനം തിരുവനന്തപുരത്താ കേട്ടിട്ടുണ്ടോ
തിരുവനന്തപുരത്തെ കുറിച്ച് അറിയാലോ കേരളത്തിൽ പതിനാല് ജില്ലകളുണ്ടെന്നറിയാം അത് ഏതൊക്കെയാണെന്ന് താങ്കൾ അറിയാമോ
അറിയ അറിയാം ഞാൻ പറയട്ടെ
അതെ എ ഓർഡർ വൈസിൽ അറിയവോ അതായത് സൗത്ത് തെക്കന്ന് വടക്കോട്ടുള്ളത് അറിയാമോ
അറിയ അറിയാം തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശ്ശൂര് പാലക്കാട് മലപ്പുറം കോഴിക്കോട് ക്കോട് വയനാട് കണ്ണൂര് കാസർഗോഡ്
ആ അത്
പഠിച്ചതായി എനി ഇപ്പോഴും അത് ഓർമ്മയനിക്ക്
അതായത് ഏതൊക്കെ ജില്ല ഇപ്പൊ കെ എൽ സീറോ വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ജി ജില്ലയാണെന്നറിയാം എങ്കിൽ കെ എൽ സീറോ നയൺ എത് ജി അത് വരുമെന്ന് അറിയാമോ
ആ അതെനിക്ക് പെട്ടെന്ന് ഇങ്ങനെ
കെ എൽ സീറോ നയൺ പാലക്കാട് അപ്പൊ ഞാൻ ഒന്ന് പറയാം കെ എൽ സീറോ വൺ തിരുവനന്തപുരം കെ എൽ സീറോ ടു കൊല്ലം കെ എൽ സീറോ ത്രീ പത് ത്തനംതിട്ട കെ എൽ സീറോ ഫോർ ആലപ്പുഴ കെ എൽ സീറോ ഫൈവ് കോട്ട- ട്ടയം കെഎൽ ഷീറോ സിക്സ് സിക്സ് ഏതാണെന്ന് അറിയാമോ ഇടുക്കി കെ ഏൽ സീറോ സെവൻ എറണാ കുളം കെ എൽ സീറോ എയി റ്റേ തൃശ്ശൂര് സീറോ നയൻ ആഹ് പാലക്കാട് ആഹ് പിന്നെ സീറോ ഒന്ന് അതായത് പത്ത് കേൽ പത്ത്ന്ന് പറയുന്നത് മലപ്പുറം
മലപ്പുറം ആ ആ ആ ആണല്ലേ
പതിനൊന്ന് കോഴിക്കോടാ പന്ത്രണ്ട് പതിമൂന്ന് കണ്ണൂര് പതിനാല് കാസർഗോഡ് പതിമൂന്ന് വയനാട് വയനാട് കണ്ണൂർ
ഏറ്റവും ചെറു തെതാന്നറിയാവോ
ആലപ്പുഴ ആലപ്പു ആലപ്പുഴ ആലപ്പുഴ
ഏറ്റവും വലുത് ഇപ്പൊ പാലക്കാടല്ല
അല്ല ഏറ്റം വലിയ ജില്ലയാണ് ഇടു ക്കിയാ
അത് രണ്ടായിരത്തി പതിമൂന്നിലായിരുന്നു അത് മാറിയത്
ആ പിന്നെ ഏറ്റവും ചെറിയ ജില്ല ആലപ്പുഴയാണ്
ആലപ്പുഴയാണ് അതെ അതെ ജനസംഖ്യ കൂടിയത് എവിടാണന്നറിയാമോ മലപ്പുറം അതെ അതെ ജനസംഖ്യ കൊറ പഞ്ഞതോ അതെ അതെ കറക്റ്റാ
അതായത് നമ്മൾ ഇപ്പോള് ഏ വനങ്ങളെ കുറിച്ച് പറയുവാന്നെ വനങ്ങൾ ഇല്ലാത്ത ഒരു ജില്ല ഏതാണെന്ന് ചോയി ച്ചു ഫാനോക്കറിയാം ആലപ്പുഴെ ആണ് എങ്കിലും ഒരു കുറഞ്ഞ പരിധിയില അഭി പ്പം പുതുതായിട്ട് അതിനാത്ത് ഒരു വനമേഖലയു
ആ വണ്ടാനം ഭാഗത്തൊക്കെ ചെറിയരു വനമേഖല ഉണ്ട്
രു വന മേഖലെ എങ്ങാണ്ട് ഉണ്ട്ന്നൊക്കെ
വാ ഒണ്ട് അത് ഈ വണ്ടാനം മെഡിക്കൽ കോളേജിനോട് അട് ത്തൊരു ഭാഗത്താണത്
ആണല്ലേ ആ എങ്കിലേ കേരളത്തിൽ എത്ര നദികളുണ്ടെന്നറിയാം
നാല്പ്ത്തി നാല്
അതില് ഇല്ല നാല്പത്തി നാ അല്ല നാപ്പത്തി നാല് നദികളാ അതിൽ മൂന്നെണ്ണം കിഴക്കോട്ട ഇടങ്ങും കബനി ഭവാനി ആൻഡ് പിന്നൊരെണ്ണണ്ടല്ലോ
കബനി വാണി
പമ്പാർ പമ്പാർ
ആ
കബനി ഫവാനി പമ്പാർ റയുന്ന മൂന്നെണ്ണം കിഴക്കോട്ടും
ഒഴുക് ഒഴുകുന്നല്ലേ മുപ്പത്തിനാല് കായലുകളാ കേരളത്തി ത്തിലുള്ളത്
ശുദ്ധജല തടാകമേ
ഏറ്റവും വലുതാണെ ങ്കി അത് ശാസ്താകോ ട്ടയാ ചെറുതാണെങ്കിലത് പൂക്കോട് തടാകവാണ് അതെ പൂക്കോട് തടാകം നമ്മുടെ ഇ ഇടുക്കിലാണ് അതൊരു ടൂറിസ്റ്റ് പ്ലേസും കൂടി ആണല്ലോ
ജീവികൾ വന്യജീവികളിൽ തന്നെ വരയാടുകൾ കാണപ്പെടുന്നത് ഏത് വിഭാഗത്താണെന്ന് അറിയവോ
ആ അത് ഇരവികുളം നാഷണൽ പാർക്ക് നമ്മുടെ ഇടു ക്കിലോള്ള അവിടെ ഇടു ക്കി ജില്ലലോള്ള ഇരവികുളം നാഷണൽ പാർക്കിലല്ലേ വരയാടുകൾ കാണപ്പെടുന്നു ഈ വരയാ ടുകളെ നീലഗിരി താറന്നാണ് അവടെ ശാസ്ത്രീയ നാമം അതെ അതെ കാരണം ഈ അത് അങ്ങനെ അറിയപ്പെടാനുള്ള കാരണം ഈ ഇരവിക്കുളം നാഷ് ണൽപ്പാർക്ക് വരുന്നത് നീലഗിരി ബയോറിസർവിന്റെ പരിധിയിലാണ്
ബയോറിസർവിന്റെ പരുധിലാ
അതെ അതെ ഈ നീലഗിരി ബയോ റിസർവ് എന്ന് പറയുന്നത് ആ പശ്ചിമഘട്ട മേഖലകളിൽ നിന്ന് ഇങ്ങനെ
ഇങ്കിയേ പക്ഷി സങ്കേതം എന്ന് പറയുന്നത് തട്ട തേക്കാടല്ലേ
ആ അതെ അതെ തട്ടേക്കാടാണ് അവിടെ നല്ല മനോഹരമായ കാലാവസ്ഥയും നല്ല ഉം ഏറ്റവും ചെറിയ പക്ഷി സങ്കേതം എറണാകുളത്താ അത് എവിടാണെന്നാ
കേരളത്തിലെ എത്ര എയർപോർട്ടുകൾ ഉണ്ടെന്നറിയാമോ
ആ നാലാണെന്ന് തോന്നുന്നു
തിരുവനന്തപുരത്തൊണ്ട് കൊച്ചിയിലൊണ്ട് കോഴി ക്കോടുണ്ട്
ആ കരിപ്പൂര്
കരിപ്പൂരുണ്ട് അതല്ലേ കോഴിക്കോട് അതാണല്ലോ മൂന്ന് പിന്നൊള്ളത് എവിടാ വയനാട്ടീ വല്ലോം ഒണ്ടോ
ഇല്ല ഇപ്പം മൂന്ന് എയർപോർട്ടുകളേഒ ള്ളോ
മൂന്നാണോ അഞ്ചാണോ വേറെയെങ്ങു ഇല്ല അതിനെനിക്ക് വ്യക്തത ഇല്ല
കണ്ണൂര് അല്ലേ ഒരെണ്ണം
അതായത് എ പിന്നെ നമ്മള് തിരുവനന്തപുരേ കുറിച്ച് സംസാരിക്കുവാണെങ്കില് അവിടെ കാണാൻ പറ്റുന്ന സ്ഥലങ്ങളെ കുറിച്ച് താങ്കൾക്ക് വെല്ലോം അറിയാമൊ നമ്മളി
ആ അവിടെ നമ്മള് കോവളം ബീച്ചില് ഒക്കെ പോയിട്ടുണ്ട് പിന്നെ അതൊക്കെ ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്ന സ്ഥലമാണ് വർക്കല പാപനാശം കോവളം പിന്നെ ഈ ഉം തിരുവിതാംകൂർ രാജ ണ്ട്അതുകൊണ്ട് പിന്നെ തിരുവിതാംകൂർ രാജകുടുംബവുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ചരിത്രം ഇറങ്ങുന്ന പൈതൃക സ്ഥലങ്ങളുണ്ട് ണ്ടവിടെ ആ പഴയ കൊട്ടാരവും ആ പൈതൃകവും അതെ അതെ കവടിയാർ കൊട്ടാരം
ഒരു കൊട്ടാരം ഉണ്ട് അവിടെ അറിയാവോ
അറിയാം അറിയാം കുതിരമാളിക എന്നാണ് അത് അറിയപ്പെടുന്നത്
ആത ഈ സാധ്യത്തിരുന്നാൾ എത്രാം വയസ്സിലാണ് മരണപ്പെടുന്നത്െന്നറിയാവോ
മരണപ്പെട്ടത് ഈ ആ ഈ പറഞ്ഞ കുതിരമാളി യുമായി ബന്ധപ്പെട്ട് ഒരു ചരിത്രമുണ്ട് അദ്ദേഹം പണി കഴിപ്പിച്ച് വളരെ ഒരു ഹ്രസ്വ കാലയളവിൽ അദ്ദേഹം മരണപ്പെടുകയണ ഉണ്ടായത് അപ്പോൊ അന്നത്തെ ഇങ്ങനെ ജ്യോതിഷന്മാര് കണ്ട ത്തിത് ഈ കൊട്ടാര ത്തിലുള്ളാ ഇതിന്റെ പിഴവ് പ്രകാരം ആണ് അദ്ദേഹം മരണപ്പെട്ടത് അതുകൊണ്ട് ഈ കൊട്ടാരം നൂറ വർഷത്തേക്ക് അടച്ചിടണംന്ന് പറഞ്ഞു അങ്ങനെ നൂറ വർഷം ം അടച്ചിട്ടതിന് ശേഷം ഈ രണ്ടായിരത്തിന് ശേഷമാണ് അത് പിന്നെ ജനങ്ങൾ കാണുന്നതിന് വേണ്ടി തുറന്ന കൊടുത്തതൊക്കെ അപ്പ ഇപ്പൊ ആ രാ ഇപ്പൊ രാജകുടുംബം താമസിക്കുന്ന കനകക്കുന്ന് കൊട്ടാരത്തില്ല അതെ അതെ അപ്പം അങ്ങനെയാണ് അതിന്റെ ഒരു ഐതിഹ്യം ആഐതിഹ്യം ജനങ്ങൾക്ക് കാണാൻ പറ്റുമെങ്കിലും മുഴുവൻ മുറികളും തുറന്ന കൊടുത്തിട്ടില്ല ആ കാരണം പത്മനാഭസ്വാമി ക്ഷേത്രത്തിനോട് ചേർന്നായത്ുകൊണ്ട് ഒരു കേസ് നടക്കുന്നുണ്ട് അതിനെ പറ്റി അറിയാല്ലോ നിലവറ തുടങ്ങുന്നതിനെ പറ്റി ആ അങ്ങനെ അങ്ങനെ അതില് രണ്ട് നിലവറകള
അപ്പൊ നമ്മുടെ നിയമസഭാ മന്ദിരമല്ല ഉള്ളത് തിവനന്ത തിരുവനന്തപുരത്താ സെക്രട്ടറിയേറ്റ്
അതെ അതെ ആ ആ ഈ നിയമസഭാ മന്ദിരവും സെക്രട്ടേറിയേറ്റും തമ്മിലുള്ള വ്യത്യാസം എന്താ
നിയമസഭാ മന്ദിരംന്ന് പറഞ്ഞാ നിയമസഭ കൂടുന്നതിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന മന്ദിരമാണ് നിയമസഭാ മന്ദിരം സെ ക്രട്ടറിയേറ്റന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെന്റ് എപ്പോഴും ആളുകളില്ല അതൊരു പ്രത്യേക സമയത്ത് മാത്രെ കാണു നിയമസഭ കൂടുന്ന സമയത്ത് ഈ നൂറ്റി നാപ്പ ത് നിയോജക മണ്ഡലങ്ങളുണ്ട് ആ നിയോ ജക മണ്ഡലങ്ങളിൽ നിന്ന് വരുന്ന എം എൽ എ മാർക്ക് ഒത്തുകൂടാനുള്ള അവരുടെ കാര്യങ്ങൾ സംസാരിക്കാനുള്ള ഒരു വേദിയാണ് നിയമസഭ സെക്രട്ടറിയറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിന്റെ ശിരകേന്ദ്രമാണ് ഭരണശ്ശിരാകേന്ദ്രമാണ് അവിടെ മന്ത്രിമാറും അയിന്റെ ഓഫീസുകളും എല്ലാം പ്രവർത്തിക്കുന്നത് സെകട്ടറി ന്റിൽ ആണ് അത് എല്ലാ ദിവസവും അത് അവധിവദോവസങ്ങൾ അതായത് ഗവണ്മെന്റ് അവധി ദിവസ ദിവസങ്ങളിൽ എല്ലാം പത്തു മുതൽ അഞ്ചു വരെ ആണ് അതിന്റെ പ്രവർ ത്തനം നിയമസഭയൊക്കെ ആവുമ്പോൾ രാവിലെ
ഓ നടക്കുന്നതല്ലേ ആകെ എത്ര നിയമസഭ മണ്ഡലങ്ങളുണ്ട് എന്ന് അറിയാവോ അതെ അതെ പക്ഷെ നൂറ്റിനാൽപത് മണ്ഡലങ്ങളാണെങ്കിലും ഹമ് നുന്റിനാപതിഒന്ന് നിയമസഭ അംഗങ്ങൾ ഉണ്ട് അതിനെ പറ്റി എന്തെങ്കിലും അറിയോ
നിയമസഭ അംഗങ്ങൾ ഒരണ്ണം എനിക്ക് തോന്നുന്നു ലക്ഷദ്വീപ്ല്ലോ അവിടെ
അത് ആാരണെന്ന് അറിയോ ഇപ്പോ ഉള്ള
ഇപ്പോ ഉള്ളത് എനിക്ക് കൃത്യമായി അറിയില്ല പേരെനിക്ക് ഓർമ്മയില്ല
ആ അതായത് പിന്നെ പാർലമെന്റില് കേരളത്തിൽ നിന്ന് എത്ര അംഗങ്ങൾ വോ ണ്ടറിയോ
അറിയില്ല അതിനെപ്പറ്റി അറും
പാർലമെന്റും ആ ലെജിസ്ലേറ്റീവ് അസംബ്ലിയും രണ്ടും രണ്ടാണ് നിയമസഭയും രാജ്യസഭ ആ രാജ്യസഭയുണ്ട് ലോകസഭയുണ്ട്
ആഹ ആഹ
ലസഭയിൽ കേരളത്തിൽ നിന്ന് ഇരുപത് എം പിമാരാണ് പോയ കേരളത്തിൽ മൊത്തം ഇന്ത്യ ഇന്ത്യയിൽ തന്നെ അഞ്ഞൂറ്റി നാൽപ്പത് എം
ഉം ലോകസഭാ സംവരണം വരുന്ന മണ്ഡലങ്ങൾ രണ്ടെണ്ണ കേരളത്തിലുള്ളത് അറിയാവോഏതക്കെ
അന്ന് മാവേലിക്കരയാണ്
മറ്റൊന്ന ആലത്തൂര
ആല്ലത്തൂര് ആഹ അതായത് കേരളത്തിൽ നിന്ന് ഇരുപത് പേര് അത് കൂടാതെ ലോകസഭ അത് ജനങ്ങളോ തിരഞ്ഞെടുക്കപ്പെട്ട് പോന്നതാ പക്ഷെ രാജ് രാജ്യസഭയിലേക്ക് എം എൻ മാരാണ് തിരഞ്ഞെടുക്ക പ്പെടുന്നത് അടുത്ത് എം എൽ എമാരിൽ അവര് വോട്ട് ചെയ്ത നാളെ അങ്ങോട്ടായി
എം എൽ എമാര് മാത്രം വോട്ട് ചെയ്തു
മറ്റേ ജനങ്ങൾ വോട്ട് ചെയ്തിട്ടാണ് ആര് ജയിക്കണം
ആ തീരുമാനിക്കുന്നു ആ ആ ആ
നമക്ക് ഇപ്പ കേരളത്തില ഒരു പ്രത്യേകതയുണ്ട് വയനാട്ടിൽ നിന്ന് രാഹുൽ ഗാന്ധി എം പി ആയിട്ടുണ്ട്
ഓ ഓ
കഴിഞ്ഞ് ഇപ്പം രാഹുൽ ഗാന്ധിയുടെ സഹോദരി പ്രിയങ്ക ഗാന്ധി എം പി ആയിട്ടുണ്ട്
അത് വയനാട്ടിൽ നിന്ന് തന്നെയാണോ
ച്ച് അപ്പം രാഹുൽ ഗാന്ധി ഇൻ എവിടേ രണ്ടോ മൂന്നോ സ്ഥലത്ത് ഒരാക്ക് തിരഞ്ഞെടുപ്പിൽ നേരിടാം
ആ ആ
അപ്പം രണ്ടടു ത്ത് നിന്നപ്പം ആഹ് രാഹുൽ ഗാന്ധി രണ്ടിടത്തും ജയിച്ചു. അപ്പൊ ഒരു സ്ഥലത്ത് ര രൺ ഏതെങ്കിലും ഒരു സ്ഥലത്തേ നമുക്ക് നി ക്കാൻ പറ്റത്തൊള്ളു അവിടെ രാജിവെക്കും കാര്യം ഈ ജയസാധ്യത ഇല്ലാത്തടത്തൊക്കെ ചിലപ്പോ നിന്ന് തോറ്റു പോയാലോ പറഞ്ഞാൽ നിങ്ങൾ ഇപ്പൊ രാഹുൽ ഗാന്ധി ജയിച്ചെങ്കിലും വേറെ എവിടെയോ ജയി അപ്പൊ അവിടെ നിലനിർ
ഓ ഓ അമേധി അമേധിയില എന്തോ ആയിന്ന അ അ അ ആ ഞാൻ കേട്ടിട്ടുണ്ട അതിനെപ്പറ്റിയക്കെ കേട്ടിട്ടുണ്ട് ആദ്യം നമ്മുടെ ഈ കേരളത്തിൽ രൂപം കൊണ്ട കോർപ്പറേഷൻ ഏതാന്നറിയാവോ
കേരളത്തില് എനിക്കറിയി
അത് തിരുവനന്തപുരം തന്നെ തന്നെ
തിരുവനന്തപുരം തന്നെയാണ് കണ്ണൂര് ആഹ എത്ര ജില്ലാ പഞ്ചായത്തുകളുണ്ട് അ അറിയാവോ കേരളത്തില്
ജില്ലാ പഞ്ചായത്തുകള് തൊള്ളായിരത്തി എത്രയോ ആയിരുന്നു തൊള്ളായിരത്തി നാല്പ്പത്തി ജില്ലാ പഞ്ചായത്തുകൾ പതിനാല് തന്നെയ ഓരോ ജില്ലക്കും ഓരോ ജില്ലാ പഞ്ചായത്ത് ഞാൻ